ആഹ്
നന്നായിട്ട് കേക്കാം മഴയുണ്ടോ
മഴ ഇല്ല
ഉം ഇവിടെ ചെറിയ മഴ ഒണ്ട് ബാഗ്രാവ്ണ്ടിൽ നോക്കുന്നൊണ്ടോ
ഇല്ല ഇല്ല കേക്കുന്നില്ല
ആഹ് ഓക്കെ
അപ്പം നമുക്ക് ഏത് വിഷയത്തിനെപ്പറ്റി സംസാരിക്കാം
നമക്ക് ഈ ഫാസ്റ്റ് ഫുഡ്‌ക്കെ കഴിച്ചിട്ട് വരുന്ന ഹെൽത്ത് എഫക്ട് അതിനെക്കെപ്പറ്റി സംസാരിക്കാം ബിക്കോസ് അത് ഇപ്പം എനിക്ക് വന്ന്
ആണോ എന്ത് പ്രശ്നം
ഞാൻ ആണെങ്കില് എന്ത് ഭയങ്കര എനിക്ക് മുന്നേയാണേ കൊറെ ഫാസ്റ്റ് ഫുഡ്‌ കഴിക്കും കൊറെഅല്ല കൊറച്ച് എരുവോക്കെ കഴിക്കുമ്പഴത്തേക്ക് ഭയ്ങ്കര വെള്ളം ദാഹാ നി അതിനാത്ത് എപ്പളും അതിനാത്ത് ഉപയോഗിച്ചേക്കുന്ന ആണോ എന്തോ പ ഈ ഇയേടക്ക് ഞാൻ ആണെങ്കില് ഒര് കപ്പ ചിപ്പ്സ് ഫെഷ്യ കൊറച്ചേ കഴിച്ചൊള്ളു പഷേ മഴ ഒള്ളൊണ്ട് ഞാൻ മഴകണ്ട് പാട്ട് കേട്ടിട്ട് അതിരുന്നങ്ങ് കയിച്ച് അവസാനം പിന്നെ ലാസ്റ്റ് ലാസ്റ്റ് രാത്രി ആയപ്പെതേക്ക് തീരെ വയ്യാ ഥേയായി പക്ഷെ അന്ന് രാത്രിയിൽ ഹോസ്പിറ്റലിൽ പോവാൻ വേണ്ടി പറ്റി യദുല്ല അങ്ങനെ രാവിലെയാവാൻ വേണ്ടി വെയിറ്റ് ചെയ്‌തു പക്ഷെ രാവിലെ ഞാനൊരു വഴിയായി രാവിലെ പിന്നെ എനിക്ക് രണ്ടു മൂന്നു ദിവസത്തേക്ക് ഫുഡ് പോലും കഴിക്കാൻ നേരത്ത് പിന്നെ കഞ്ഞിവെള്ളം മാതരാവിലെയായിട്ട് പിന്നെ എനിക്ക് രണ്ടു മൂന്നു ദിവസത്തേക്ക് നോക്കുന്നില്ല ആയിരുന്നു പിന്നെ കഞ്ഞിവെള്ളം മാത്രം കഴിച്ച് ഈ ചെയിൻ സാധനം കഴിച്ചു എന്റെ കസിനും ഇതേപോലെ വയ്യാണ്ടായി
ഓക്കേ അത് എക്സ്പയേഡ് ആയ കപ്പാചിപ്സ് ആയിരുന്നു
അല്ലേ എക്സ്പൈരി ഒന്നും കഴിഞ്ഞിട്ടില്ല അത്അന്നേ കൊണ്ടുവന്നാടാ അവിടെ എനിക്ക് തോന്നുന്നത് എങ്ങിനെ അടിനകത്തു കുറെ സ്പൈസി ഉണ്ടായിരുന്നു സ്‌പൈസി ആയതുകൊണ്ടാണോ എന്തോ ഏ എന്തോ പക്ഷേ ഇപ്പം അല്ലേ തന്നെ ഇപ്പഴത്തെ കാലത്തെ പിള്ളേർക്ക് വീട്ടിലുള്ള ഒന്നും വേണ്ട. എന്റെ അനിയൻ തന്നെ എന്തിനെങ്കിലും ഫസ്റ്റ് കിട്ടിയാ അവൻ ആദ്യം പറയും എനിക്ക് ഏ ഷവർമ്മ വാങ്ങിച്ചോണ്ടെന്നമതി, എനിക്ക് ബർഗറ് വാങ്ങിച്ചോണ്ടെന്നമതി അങ്ങനെ പറയുന്നേ.
ആ ആ അല്ല ആ കപ്പാ ചിപ്സ് എങ്ങനെ ഫാസ്റ്റ് ഫുഡ്‌ ആവ്ന്നത്? കപ്പ ചിപ്സ് ന്ന് പറയിണത് ഒരു സ്നാക്ക് അല്ലെ, അത് ഫാസ്റ്റ് ഫുഡ്‌ ഈ ഏ അതിന് തന്നെ ഒരുപാട് എന്താ ക്ലാസ്സിഫിക്കേഷൻസ് ഇല്ലേ? ജംഗ് ഫുഡ്‌, ഫാസ്റ്റ് ഫുഡ്‌, ഹോം ഫുഡ്‌.
ആ പക്ഷെ ഇതൊറു ഞാൻ പറഞ്ഞ ഇത് വീട്ടിലുണ്ടാക്ക്ന്നേ അല്ലെല്ലോ
അതെ പക്ഷെ ഇത് കാ കപ്പ സ് കപ്പ ചിപ്സ് സ്നാക്സ് ന് ആയിരി യിരിക്കും വരുന്ന ചിലപ്പോ ഡിഹൈട്രേഷൻ കാരണം സംഭവിച്ചതായിരിക്കില്ലേ ശർദ്ദിൽ
ആ അത് അതേ പക്ഷെ ഞാൻ പറഞ്ഞത് നമ്മളിങ്ങനെ പുറത്തത്ത പുറത്തത്ത ഫുഡ് കഴിക്കുമ്പോ ഉണ്ടാവുന്ന ഒരു സംഭവം
ഓക്കെ ഓക്കെ
ആ അതെങ്ങനെ അഫക്‌ട് ചെയ്യോന്ന് ഉള്ളത്
അതെ എസ്പെഷ്യലി നമ്മുടെ നാട്ടിലേക്കൊക്കെ ഒരുപാട് അജുനോമോട്ടോ യൂസ് ചെയ്തിട്ടാണ് ചിക്കൻ ഒക്കെ കുക്ക് ചെയ്യുന്നത് അതുകൊണ്ട് അതിന്റെതായ പ്രശ്നങ്ങളുണ്ട്
ആ പക്ഷെ നമ്മുടെ പിള്ളേർക്കൊക്കെ നമ്മുടെ എല്ലാർക്കും അതാണ് മെയിൻ
ഉം
മന്തി എല്ലാം
പക്ഷെ ഒരു ഒരു ഒരു കോൺവെർസേഷൻ ഇപ്പൊ നടക്കുന്നുണ്ട് മന്തിയാണ് കൂടുതൽ ഹെൽത്തി ബിരിയാണി വെച്ച് കമ്പയർ ചെയ്യാണെങ്കിൽ ബിരിയാണിക്കകത്ത് കാർബോഹൈഡ്രേറ്റ്സ് ആണ് കൂടുതൽ മന്തിയിൽ കുറച്ചും കൂടെ പ്രോട്ടീനി സ് ആയിട്ടുള്ള ഒരു അറബിക് ഫുഡാണ് മന്തി അതിപ്പം നമ്മള്ടെ സമൂഹത്തില് ഭയങ്കരായിട്ട് ആൾക്കാർ ഉപയോഗ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ആൾകാർ ഭക്ഷിക്കുന്ന ഒരു ഭക്ഷണ പദാർത്ഥമായിട്ട് മന്തി മാറിക്കഴിഞ്ഞു അപ്പം ഈ ന്യൂട്രീഷണസ് ഉൾപ്പെടെ പറയുന്നു മന്തി ഈസ് ഹെൽത്തിയർ ദാൻ ആ ബിരിയാണി എന്ന് പറയുന്നുണ്ട് അപ്പം മന്തി ഒരു ഫാസ്റ്റ് ഫുഡ് ആണോ എന്നുള്ളത് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നില്ലേ
പക്ഷെ മന്തി കഴിക്കുന്നത് നല്ലതാണോ എനിക്ക് തോന്നുന്ന് ഇടയ്ക്കൊക്കെ ഇങ്ങനെ നമ്മള് മന്തിയൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് നമുക്കിപ്പോ രാവിലെ ഉച്ചയ്ക്ക് മന്തി കഴിച്ചന്ന് വേച്ചോ പക്ഷെ നമുക്ക് അന്നത്തെ ദിവസം പിന്നീട് എനിക്ക് അങ്ങനെയാണ് ഫുള്ളങ്ങ് വെള്ളം ദാഹവാ എപ്പോഴും വെള്ളം കുടിക്കണം വെള്ളം കുടിക്കണം ഈ ഒരു മൈൻഡ് മാത്രേ ഉള്ളൂ എനിക്ക്
അതെ കാരണം കൂടുതൽ ഇൻടേക്ക് ചെയ്യുന്നത് നമ്മള് ചിലപ്പോ നമ്മള് മന്തി കഴിക്കുമ്പോൾ നമ്മൾ അതിനെ ബാലൻസ് ചെയ്ത് കഴിക്കണ്ടേ ഫോർ എക്സാമ്പിൾ നമ്മൾ മന്തി കഴിക്കുമ്പോൾ കൂടുതൽ മയണീസ് യൂസ് ചെയ്യുവായിരിക്കും അല്ലെങ്കിൽ കൂടുതൽ റൈസ് യൂസ് ചെയ്യുവായിരിക്കും അപ്പം ഈ ഞാനൊക്കെ ചിക്കൻ കൂട്ടി മന്തി റൈസ് കുറച്ച് മയണേസും കുറച്ച് ചട്നി യൂസ് ചെയ്താണ് മന്തി കഴിക്കുന്നെ അപ്പം എനിക്ക് ഫീൽ ഉണ്ടാവില്ല ഒരുപാട് ഇപ്പൊ നമ്മള് ബിരിയാണി കഴിച്ചാലും മന്ദതിൽ ഇഷ്ടം പോലെ വെള്ളം കുടിക്കാൻ നമുക്ക് തോന്നും ആ എനിക്കിപ്പോ എൻ എൻ എൻ്റൊരു അനാലിസിസിൽ ഞാൻ മനസിലാക്കി മനസ്സിലാക്കിയത് നമ്മള് പെട്ടെന്ന് ഒരു എമൗ ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് ഫുഡ് ഒറ്റയടിക്ക് നമ്മുടെ ബോഡിയിലേക്ക് നമ്മൾ ഇൻടേക്ക് ചെയ്യുകയാണ് അപ്പ നമ്മുടെ ബ്രെയിൻ ഇത് പ്രോസസ് ചെയ്യാൻ പറ്റില്ല അപ്പ ബ്രെയിൻ ഇത് നല്ലതുപോലെ നമ്മുടെ ഹോൾ ബോഡിയുടെ മെറ്റബോളിസം ഫംഗ്ഷൻ ആവണമെങ്കിൽ നമ്മള് കൂടുതൽ വെള്ളം കുടിച്ചതിനെ പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്യാലെ അത് പെട്ടെന്ന് ഡജസ്റ്റ് ഡൈജഷൻ
ഹലോ ഉം ആ പക്ഷെ ഇത്രേം നാൾ ഞാൻ വിചാരിച്ചിരുന്നത് എന്റെ ഒരു പൊട്ട ബുദ്ധി കേട്ടോ ഞാൻ വിചാരിച്ചിരുന്നത് ഇതക്ക കഴിക്കുമ്പോ ഇതിനകത്ത് ഉപയോഗിച്ച ഡാൽഡ ഒക്കെ ഒരുപാട് ഉള്ളതുകൊണ്ട ഇങ്ങനെ സംഭവിക്കുന്നെ വെള്ളം ദാഹം വരുന്നേ അങ്ങനെയൊക്കെയാണ് ഞാൻ ഇത്രനാളും വിചാരിച്ചിരുന്നത്
അപ്പം
ഹലോ ഹലോ ഹലോ
പറിണെ അതിന് ഈ ശെർക്കൻ എല്ലാം നികുതി
ഭയങ്കര റെയിഞ്ച് ഭയങ്കര റെയിഞ്ച് കൊറവ് ഹലോ
ആയത് കൊണ്ട്
ഹലോ
ഹ്‌മം മതി ആയില്ലെ